ഹലോ ഹലോ കേക്കുന്നുണ്ടോ ആഹ
ഉണ്ടല്ലോ അസ് ഞാന് ഇനി കൊറച്ചിന കിടക്കാൻ പോണം
ആഹ ഫുഡൊക്കെ കഴിച്ചോ ആഹ ആഹ എന്താ എന്തകഴിച്ചോ
ഞാന് ദോശയും സാമ്പാറും
ആഹ് ഞാൻ മന്തി കഴിച്ചേ
മന്തിയാ
ആഹ് മന്തി പുറത്തുന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു
ആക്കാനറിയോ
ഓഹ്
ആക്കാനറിയോ
മന്തി ഇണ്ടാക്കാ ക്കാനോ മന്തി അവിടെ എങ്ങനെ ഉണ്ടാക്കുക
ഞനക്ക് ഞാൻ ആക്കയില്ല
ഇല്ലേ ഞാൻ ബിരിയാണി മന്തി അറയാ മന്തി അറയാ പക്ഷെ എന്നും ഒന്നും ഉണ്ടാക്കലില്ല ആഹ് ആഹ്
ഞാന് ഇതുവരെ ആക്കീന്നില്ല വീട് കണ്ണൂര് നീന്റയോ
വയനാട്ടിലാ
വയനാടാ
ആഹ് ആഹ് എന്താ ചെയ്യുന്നെ
ഏഹ് പഠിക്കയാണ് അക്കൗണ്ടിങ് നീയോ
ഞാൻ ഡിഗ്രി കഴിഞ്ഞു ഞാൻ ഓൺലൈൻ ട്യൂഷൻ എടുക്കാ
ഓൺലൈനാ ഏതില്
അറബിയും ഇംഗ്ലീഷും
ആഹ് ആപ്പാണോ
ആപ്പിൽ അല്ല അത് ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് ഞങ്ങ ഇവിടെ മദ്രസ ട്യൂഷനും ഉണ്ട് അത് പിന്നെ സ്കൂൾ ട്യൂഷനും ഉണ്ട്
ആഹ് നല്ലന്നെ വേറൊരു കോഴ്‌സെടുത്ത് പഠിച്ചൂടേനുവാ
വേറെ പി ജി ചെയ്യണം പി ജി ചെയ്യാൻ വേണ്ടിക്ക
ഏതാ എടുത്തെ ഡിഗ്രി
ഡിഗ്രി ബി എ അറബിയാ എടുത്തെ
ആ എന്നാ പി ജി എടുത്ത് പി എസ് സി നോക്കറാ
ആ
അറബിക്കിന് ഭയങ്കര ഇതല്ലേ കൊറേ വേക്കൻസ് സിണ്ട്ന്ന്തോന്നുന്നു പി എസ് സിക്ക് അപ്പം വേഗം കയറാൻ പറ്റും
ആ ആ അങ്ങനെ നോക്കണം
ഉം പിന്നെ
പിന്നെ ബിരിയാണിക്കെ ണ്ടാക്കലുണ്ടോ
ബിരിയാണിയൊന്നും അറിയില്ലടാ ഞാനി ക്ക ഹ് ഇൽ ല്ല എല്ലാം ഉമ്മന്നെയാ എങ്ങനെ ഹെൽപ്പാക്കൂന്നല്ലാ ണ്ട് വെച്ചോക്കിനില്ല
ആ ഞാനിവിടെ ബിരിയാണി ആ ഞാൻ ബിരിയാണിണ്ടാക്കും ആ ഇല്ല കല്യാണം സെപ്റ്റംബറില്
എണ്ട്
ആ ആ എൻഗേജ്മെന്റ് കഴിഞ്ഞതാ
ലവ് മാര്യേജാ
അല്ലല്ല അറേഞ്ച്ടാ
അറേഞ്ച്ടാ എന്റെ കഴിഞ് നാല് കൊല്ലായി
ആ മ കുട്ടികളുണ്ടോ ആ ആ
അയിന്റെ ട്രീറ്റ്മെന്റിലാന്നിപ്പോ
ആണോ ഉം ഉം
പിന്നെ ഫുഡ് ഐറ്റംസ് എല്ലാം അക്കറിയോ
എന്താ ചെയ്യുന്നെ ഹസ്
ഹസ്ബൻഡ് ഗവൺമെ ന്റ് എംബ്ലോയിയാന്ന്
ആ ആ
ഉം ഓഫീസ് അറ്റെൻഡൻഡ്
ഞാനാണേ പൊർത്ത്ന്ന് ഈ വീട്ടിന്ന് ഉമ്മച് ച്ചി എന്നും പറയും ഈ പൊർത്ത്ത്തെ ഫുഡ് കഴിക്കര്ത് കഴി ക്കര്ത് ന്ന്
ഇല്ല ഇല്ലേ വരുന്നേ
ആ ഞാൻ പുറത്തുന്ന് മന്തി ഓർഡർ ചെയ്തിട്ട ഭയങ്കര വയറുവേന കഴിച്ചിട്ട് കേക്കുന്നില്ല എനിക്ക് ആ അതീ പുറത്ത് വെളിയിലത്തെ ഫുഡ് കഴിച്ചിട്ടാന്ന് തോന്നുന്ന്
അതോ അധികം പൊറത്തെ ഫുഡ് ഒന്നും കഴിക്കണ്ട
കഴിക്കണ്ട, പ പ എന്താ പൊറത്തത്തെ ഫുഡ് നല്ലതല്ല എന്നാലും അതിന് ടേസ്റ്റ് കൂടുതലാ പറഞ്ഞിട്ട് ഞാൻ പുറത്തുന്ന് തന്നെ ഓർഡർ ചെയ്യും.
ഉം, കഴിയുനെ ഒഴിവാക്ക്
ആ പിന്നെ കേക്കൊക്കെ ഉണ്ടാക്കലുണ്ടോ
ഒന്നും അറിയില്ല കാര്യമായിട് ഒരു പുഡിങ്ങെങ്ങാനും മാങ്കോ പുഡിങ് അതും പഠിച്ചിങ്ങനെ വരുന്ന് നമ്മള് പിന്നെ ഹസ്ബൻറിന്റെ വീട്ടില് നിക്കൂലല്ലോ സ്വന്തം വീട്ടിലല്ലേ, അപ്പം പിന്നെ അങ്ങനെ പഠിച്ച വരുന്നേഉള്ളു
ആ, ആ പിന്നെ മഴ ഉണ്ടോ അങ്ങോട്ട് ട്ട്
രണ്ട മൂന്ന് ദിവസം ഇല്ലേനു
ആ, ആ
ഉം, എന്നിട്ട് ഇന്ന് ഇന്നലെ രാത്രി തൊട്ട് ചെറുങ്ങനെ ചെറുങ്ങനുണ്ട്
ആ, ഇവിടെ ഇന്ന് തീരെ മഴയില്ല നല്ല വെയിലാ ട്ക്ക് വന്നിട്ടുണ്ടോ
വയനാട്ടില് വന്നണ്, കല്യാണം കഴിഞ്ഞ ഫസ്റ്റ് വന്ന അവിടെയാ
റ്റ്ഉണ്ടോ
ഒന്നും ഓർമ്മയില്ലടാ, എവിടെല്ലോം എത്തീന് പിന്നെ അവിടെ ആദിവാസികളെ ഇത് ഇല്ലേ
ആ, ആ, മനസ്സില ഇവിടെ എന്താ എല്ലുരോ അങ്ങനെ എന്തോ ഒരു സ്ഥലം ഇല്ലേ
വന്നയാണ്
ആ, ആ
റ്റ് വന്നത് ഗ്ലാസ് ബ്രിഡ്ജിലും പിന്നആ അങ്ങനെ കുറെേ സ്ഥലത്ത് വന്നണ്
ഈ എന്താ കണ്ണൂര് എവിടെ ക്കെ ടൂറിസ്റ്റ് പ്ലേസ് ഉള്ളത്
കൊറേ മറ്റേ പൈൻ മലയെല്ലാം കിട്ടണാ തളിപ്പ
ഈ പയ്യമ്പലം ബീച്ച് ആ അങ്ങനെ നൊരു ബീച്ച് അവിടെ കണ്ണൂരാണോ? ആഹ് പിന്നെന്താ മ്യൂസിയോ?
ആഹ് അറക്കൽ മ്യൂസിയ?
ആഹ് ഞാൻ വന്നീല്ല ഫ്രണ്ട്സ്
ഞാനും കേട്ടനേള്ളോ വന്നിണ് ഇല്ല
ആഹ്
ഉം കൊറെ പ്ലേസ് ഇണ്ട് വിസിറ്റെയ്യാൻ മാത്രം പക്ഷെ നമ്മളൊന്നും ഇനിയും ഇണ്ട് കാണാത്ത സ്ഥലവും ഇണ്ട്
ഒരോസം വയനാട്ട്ക്ക് വാ എന്നിട്ട് ഇവിടെ സ്റ്റേ ചെയ്ത് പോവാ ഇവിടെ റിസോർട്ട്ക്കെ
ആഹ് റിസോർട്ട്ണ്ടല്ലേ ഇൻഷ അള്ളാഹ് നോക്കാം
കണ്ണൂര് വര്ന്നു വരണം ന്ന്‌ണ്ട് അവിടെ എന്റെ ഫ്രണ്ട് ഇണ്ട്
ആഹ് അതേ എങ്ങനെയാ കോണ്ടാക്ട്?
അത് ഞങ്ങള് ഇവിടെ കോളേജിൽ പഠിച്ച സമയത്ത് ഇവിടെ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കാ അവർ ഇവിടെ ഇവിടെ വന്ന് പേടിച്ചിട്ട്ണ്ടായിരുന്നു കണ്ണൂര് എന്താ ഏഹ് എന്തോ ഒരു സ്ഥലം പറഞ്ഞു
ഇരിക്കൂറ് ഇരുട്ടി മ ട്ടനൂര്
ആഹ് ആഹ് മട്ടന്നൂര് അങ്ങനെ എന്തോരു സ്ഥലാ
പേരെന്നാ കുട്ടീന്റെ
പേര് ഹിബ
ഹിബ
ആഹ്
പിന്ന്‌ ഹേ എനീന്റെ കല്യാണത്തിന് വരാല്ലോ അങ്ങോട്
ആഹ് കല്യാണത്തിന് വരണം ട്ടോ എന്തായാലും
ഇന്ഷാ അല്ലാഹ് നോക്കാം അടന്ന് കല്യാണത്തിന് എന്താ ബിരിയാണിയാ
ഇവടെ ബിരിയാണി മന്തി എല്ലാം ഇണ്ടാവല്ണ്ട് ഞങ്ങള് മന്തി വെക്ക വിചാരിക്കുന്ന
ആഹ് ഏഹ്
ഊം
അല്ല നമ്മളെ നാട്ടിലും മന്തി ഒക്കെ ഇണ്ടാൽണ്ട് അഉം ചെലേ ആൾക്കാരെ ആക്കും എല്ലാ റും അങ്ങന മന്തിയാകൊന്നില്ല
ആഹ് ആ പിന്നെ വേറെ ആരാള്ളത് വീട്ടില്?
വീട്ടില് അനിയനണ്ട് ഇത്താത്ത ഇണ്ട് ഉപ്പയുണ്ട് ഉമ്മയുണ്ട്
ഇത്താത്ത എന്താ സോ വർക്ക് ചെയ്യുന്നുണ്ട്
ഇത്താത്ത കല്യാണം കഴിന്ന് ഒരു കുട്ടി ട്ടീന്റെ വീട്ടിതന്നെണ്ട്
ആ ആ് ഇവിടെ അനിയനുണ്ട് അനിയത്തി ഉണ്ട് അനിയത്തി ഡയാലിസിസ് ആണ് പഠിച്ച അപ്പൊ അവള് ഇവിടെ മഞ്ചേരി ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ട്രെയിനിങ്ങിന് പോയതാ
ആഹ
അനിയന് ഇവിടെ ഉണ്ട് ഇവിടെ ഒരു ഷോപ്പിലാ
അവിടെ ഹോസ്റ്റലിൽ ഇക്കല
ആ അവിടെ ഹോസ്റ്റലില്
ആ ആഹ് ആഹ് ആ വേറെ
വേറെന്താ വിശേഷം സുഗന്ധനല്ലേ
നാടാ അങ്ങനെ പോന്ന്
ഈ പൊ പൊറത്തുന്നൊന്നും മ ഫുഡ് ഒന്നും ഓട്രു ചെയ്യില്ല
ഫോ ഫുഡ് ഓട്രു ചെയൽ ഉറവാ പൊറോട്ട അങ്ങനത്തെ ഐറ്റംസ് വാങ്ങും ഇടയ്ക്ക് നല്ല ബീഫ് കറി അങ്ങ തെല്ലാം ണ്ടാമ്പോ അല്ലാണ്ട് പുറത്ത് പോയി കയി ക്കും ഇടക്ക്ല്ലാണ്ട് ഓഡ്രാക്കല് കൊറവാ
അല്ല ഓഡ്ഡ്ർ ചെയ്യൂല്ലെങ്കിലും പുറത്ത് പോയി കഴിക്കലില്ലേ ആ ആ ആ
റ്റ് മറ്റേശവർമ്മ അൽഫാമ്
ആ ലോഡഡ് ഫ്രൈസ് കഴിക്കലുണ്ടോ
സ് ലോഡഡ്ഫ്രൈസ്
ലോഡർ ഫ്രൈസ് ക്ക് ലേഷ്
എനക്കും ഇഷ്ട ആ വീട്ടിന്ന് തന്നെ ആക്കാൻ തോന്നല്ലേ ഓരോ വീടോ ആണ എ ഉം
നമ്മള് വീട്ടന്ന ആാക്കൂലല്ലോ നമുക്ക് പൊറത്തത്തെ ഫുഡ് ഐറ്റംസ് ഒക്കെ വീട്ടിലും ചെയ്യാ
കാര്യായിട്ട് മറ്റെ ലോഡർ ഫ്രൈസിന് ഫ്രഞ്ച് ഫ്രൈസും ചിക്കനും ഏഹ്
ചീസ് ആ ചീസ് അത് തന്നെ അതല്ല ചൂട് വേണല്ലേ? ചൂടുണ്ടെങ്കിൽ ആ ടേസ്റ്റ്.
എന്നാലേ അയിന്റെ ഒരു ഇത്ണ്ടാവും.
അതന്നെ.
ഉം നാളാ പോവാനുണ്ടാ. ഇഹ് ഓൺലൈൻ ട്യൂഷന്
ആ. ഓൺലൈൻ ട്യൂഷനാ. അത് വൈകുന്നേരാ
ഓ ഓ.
ഒരു ഒമ്പത് മണി വരെ. ഒമ്പത് മണി വരെ ഉണ്ടാവും. അഞ്ച് മണി മുതല്
പത് കഴിഞ്ട്ട ഫുഡ്കഴിക്ക. ഞാൻ അക്കൗണ്ടിങ്ങാടാ.
ആ. അവിടെ അടുത്തന്നെയാണോ?
ആ ആ ആ. ഇവട്ന്ന് കൊറച്ചേ പോവാണ്ട്.
ആ. പിന്നെ എല്ലാരും കിടന്നോ?
എല്ലാരും കെട്ന്ന്. ഞാൻ കിടക്കാൻ പോന്ന. ഇപ്പ ഉമ്മ വിളിക്കയ്തെ. വരുന്നില്ലേന്ന് ചോദിച്ചിട്ട്.
ആ ആ. പിന്നെ എല്ലാ വീ ത്അവിടെ എല്ലാവർക്കും സുഖല്ലേ? ഉപ്പച്ചി എന്താ ചെയ്യുന്നേ?
ഉപ്പച്ചി വണ്ടി എടുക്കുന്ന, ആംബുലൻസ്.
ആ. ആ.
ഓം ഏ കെട്ടാൻ പോകുന്ന ചെക്കനന്താ പണി?
ചെക്കൻ അഡ്മിനിസ്ട്രേറ്റർ ആണ്.
ഗൾഫിലാണോ? നാട്ടിലാണോ?
തിലെനെ
ആ. ആ. ആ. നല്ലേന്നെ. ഉം വേറെ
വേറെന്താ വിശേഷം. മഴ. മഴ ഉണ്ടോ?
മഴ ഇല്ലടാ. ഞാൻ പറഞ്ഞില്ലേ. മൂന്നു ദിവസമായിട്ടില്ല.
ആ ആ. ഇവിടെ നല്ല തണുപ്പാ. അവിടെ ചൂ ചൂടായിക്കൂല്ലേ?
ന്താലും ചൂട്ണ്ടാവലില്ല.
ഇവിടെ ഏ എ ചൂടുവല്ല തണുപ്പു അല്ല അങ്ങനെ രണ്ടും കൂടെ ഉള്ള ഒരു കാലാവസ്ഥ.
ഓ നമ്മക്കിടെ ഭയങ്കര ചൂടാണ്.
ആ ആ ആ അവിടെ ഭയങ്കര ചൂ തൂടെ എപ്പോഴും ഫാൻ ഇട്ട് വെക്കേണ്ടി വരുല്ലേ ഫുൾ ടൈം.
അതെ ഓ പറയേണ്ട ചൂട്ന്ന് പറഞ്ഞ അമ്മാതിരിച്ചൂടാ.
ഉം അപ്പൊ ഇവിടെ വയനാട്ട അയിനൊക്കെ നല്ലത്
ആ അതെ.
പിന്നെ വയനാട്ടില് ഫ്രണ്ട്സ് ആരേലുണ്ടോ?
വയനാട്ടിലൊന്നു ഇല്ലടാ അറിയുന്നാരും ഇപ്പൊ നിന്നെ അറിയാ. അല്ലാണ്ട് വേറാരു ഇല്ല
ആഹ്ഹ പിന്നെ വേറെന്ത്‌ വിശേഷം.
വേറെ അടുത്ത മാസം എക്സാം ആണ്.
ആഹ പഠിച്ചോ.
ക്കണം ഉം മ്
പിന്നെ ഹസ്ബൻന്റെ കെട കെടന്നോ എല്ലാരും കെടന്നോ?
ള് നാളെ വരാന്ന്
അപ്പ എവിടെ ഹസ്ബൻഡിന്റെ വീട്ടില് തന്നെ നിക്കുവോ?
ആഹ
ആ എവിടെ അ അട്ത്ത് തന്നെയാണോ വീ
ആഹ കൊറച്ചപ്പറം ഒയ് കാ മണിക്കൂറ് അരമണിക്കൂർ വലിയ ദൂരൊന്നുല്ലാ മ്
എനിക്കാണേ ചൊമയാണ്
അനക്കും ഉണ്ടടാ അള്ളോ രണ്ടുന്ന് ദിവസായി നാളെ കാണിക്കാമ് പോണം
ഞാനാണെ കാണിച്ചിട്ട് മരുന്നും കുടിക്കൂല മടിയ കുടിക്കാൻ.
ആഹ
പിന്നെന്താ വിശേഷം ന്നാ ഒരു ദിവസം വയനാട്ട് ക്വട്ടോയ ആ കല്യാണത്തിന് എന്തായാലും വരന്നേ
ഇമ്ഷ അള്ളാ
മ്
ഉം
വേറൊന്നുല്ലല്ലോ
ഇല്ലടാ ന്നാ ഓക്കേ